ആ പറഞ്ഞോട്ടോ. പിന്നെ
എന്താ ഇവിടെ നല്ല മഴക്കാറുണ്ട്.
ആണല്ലേ ആ ഇവിടെയും രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പൊ മഴ കാര് വെച്ചിട്ടുണ്ട് മഴ പെയ്തില്ല.
അതെ ഇവിടെ ഇന്നലെ രാത്രിയെക്കെ നല്ല മഴയാറ്ന്നു ആ
പിന്നെ എന്തൊക്ക്യയാ ചായ ഒക്കെ കുടിക്കണ്ല്ലേ?
ആഹ ചായൊക്കെ കുടിക്കാറാവണള്ളൂടാ ഇവിടെ രാത്രിയെക്കെ ഒരു അഞ്ചര ആറ് മണി ഏഴ്മണി ആ സമയത്തൊക്കെ ചായ കുടിക്ക്യാ പണ്ടൊക്കെ ഏർന്നു ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പഴേത്തിന് ചായ കുടിക്കുവായിരുന്നു. എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പഴോ ആ ഒരു ടൈമിലൊക്കെയാണേ എല്ലാരും കൂടി ഒന്നിച്ചിട്ട് ഇരി ക്കാലോന്ന് വിചാരിച്ചിട്ടേ ആ അങ്ങനെ അവര് രാവിലെ പോയ പിന്നെ രാത്രിയിലേ വരുള്ളു അപ്പൊ ആ സമയം നമ്മൾ അവരേയിട്ട് അതായത് ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടാവ്ണില്ലല്ലോ വൈകുന്നേരം സ് ട്ടിട്ടെല്ലാരും കൂടി ഒന്നിരിക്കാ ഒന്നിച്ചിരിക്കാലോന്ന് വിചാരിച്ട്ട്
അപ്പ ഇന്നും വർക്ക് ഇണ്ടായിരുന്നോ എല്ലാർക്കും?
ആ ഇന്ന്പ്പോ വേറെ ഫങ്ഷൻ ഇണ്ട് മറ്റേ ഒരു മാമോദീസേം പിന്നെന്താ ഒരു ഇണ്ട് അപ്പ അത് കൂടിട്ട് വരൊള്ളൂ. ആ ഏകദേശ ഈ ഒര് ടൈ ഇങ്ങനേണ് പണി വര് വര് കാരണം ഇന്ന് സൺഡേന്ന്ള്ള കാര്യംഓർമ്മല്ല്യ
പിന്ന വേറെന്തൊക് ക്കെയാണ്.
പിന്നെ എന്താടാ ജോബിനെ കുറിച്ച് ഓൺലൈൻ ജോബാണോ അതോ ഓഫ് ലൈൻ ജോബാണോ?
ആ അതെ അത് നമ്മളിപ്പോ ഓൺലൈനിൽ ജോലി ചെയ് ത്താല് നമ്മള് ഓഫ് ലൈനിൽ പോയി ജോലി ചെയ്യണ അത്രയും സാലറിയൊന്നും നമുക്ക് കിട്ടൂല്ല ഓൺലൈൻ ജോബാവു വീ ട്ടിലിരിക്കണവർക്ക് പറ്റിയത് ഓൺലൈൻ ജോബാണ്ച്ചാ എന്താ ബാക്കി വീട്ടിലുള്ള ഒരു പണിക്ക് പോകുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിട്ടാണെങ്കിലും നമുക്ക് ഓൺലൈൻ ആയിട്ട് ജോലി ചെയ്യണേന് കൊഴപ്പൊന്നുല്ല. ഞാന് ഏ ഇപ്പോ ഏ ഞാന് ഒര് അഞ്ച് കൊല്ലായിട്ട് ബേക്കിംഗ് ചെയ്യണണ്ട്, കേക്ക്, കപ് കേക്ക് സംഭവങ്ങളൊക്കെ ഇണ്ടാക്കും, അപ്പോ ഞാനന്നി ട്ട് ഏ ലെ എന്റെ പേരില് ലൈസൻസും കാര്യങ്ങളൊക്കെ ഒള്ളതാ. അപ്പ ഞാന് ഇപ്പോ കൊറേ പേര് വീട്ടില് വെറുതെ ഇരിക്കുന്നവര് ഇണ്ടാവുവല്ലോ. അപ്പ അവർക്കൊരു വരുമാന മാർഗായി ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാന് ബേക്കിംഗ് ക്ലാസ്സ് നട് നടത്താറുണ്ട്, അപ് പ്പോ ഇപ്പ എനിക്ക് തോന്നണു ഒരു രണ്ട് ബാച്ച് കഴിഞ്ഞു എന്റെ രണ്ട് ബാച്ചിലും രണ്ട് ഒരു ആറ് ചേച്ചിമാര് വെച്ചിട്ടിണ്ടായിരുന്നു അവരീ പറഞ്ഞപോലെ വീട്ടിലിരി ക്ലാര അവർക്കൊരു ചെറിയ വരുമാന അപ്പ മ്മള് കേക്ക് ഇണ്ടാക്കിയാൽ നമ്മുക്കൊരു തൊള്ളായിരം രൂപ ആയിരം രൂപേ താഴെ നമുക്ക് എന്താ കിട്ടും ഒരുകേക്കിന് അപ്പ ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധത്തില് ചെറിയൊരു ഫീസില് ഒരു മുന്നൂറ് രൂപ മാസം മുന്നൂറ് രൂവ
ആ എത്ര മാസം കൊണ്ടാ പഠിക്കാൻ പറ്റ്വ
അങ്ങോണ്ട് ഞാൻ പഠിപ്പിച്ച് തീർത്തു അങ്ങനെ അപ്പൊ കൂടുതലും ഇങ്ങനെ പിള്ളേരോക്കുള്ള ചേച്ചിമാരാണ് പുറത്തു പോയി ഇങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തവര് അ പ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കും എടാ പഠിപ്പിക്കാൻ പറ്റ്വോ പിന്നെ പൊറത്തൊന്നും പോയി പഠിക്കാനായിട്ടുള്ള ഇതൊന്നും അവർക്കില്ല പൊറത്ത് പോവാനും ബുദ്ധിമുട്ടാണ്
ശരിയാ പൊറത്ത്ന്നൊക്കെ പഠിക്കയാണെങ്കി നല്ല ക്യാഷ് ഉണ്ട് തോന്നണല്ലേ ബേക്കിങ്ങിനൊക്കെ ആ അല്ല അങ്ങനെ മോള് ചെയ്യണംന്ന് നല്ലൊരു കാര്യണ് ട്ടോ കാരണം ആ നമ്മുടെ ഒരു ത് മാത്രല്ല നോക്കണത് മറ്റുള്ളരു ട്ടികൾ ക് നല്ലൊരു വരുമാനമാർഗാക്കി കൊടുക് ലെ ചെയ്യുണ
അതെ ആ അപ്പൊ കേക്ക് നമുക്ക്പ്പൊ കൊടുക്കാ ഇണ്ടാക്കി കൊടുക്കാൻ പ നമുക്കൊരു കടൽ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ നമുക്ക് ഒരു ദിവസ ഒരു നൂറ് രൂപ കൂടുതൽ കിട്ടും അത് മതിയല്ലോ നമുക്ക് ജസ്റ്റ് നമ്മ ടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അത് എടുക്കാലോ. അപ്പ ഞാന് ഇപ്പ രണ്ട് ബാച്ചിന് കഴിഞ്ഞു, ഇന്നിപ്പോ എനിക്ക് ഒരു പുതിയ കൊച്ചും കൂടി വന്നിട്ടുണ്ട്, അ
ആഹ് അതെ അല്ല അപ്പ ഈ ബേക്കെയ്യുമ്പോ എ ങ്ങനെ ഓവൻലാണോ ബേക്കെയ്യാന് പഠ്പ്പിച്ചൊട്ക്കാ
ഓവനല്ല ഓവനല്ല ഞാനീ ഹഞ്ഞാ പറയല്ലാ ഞാൻ അഞ്ച് വർഷായി ബേക്കിങ് തൊടങ്ങിയിട്ട് ഇത് വരെ ഒരു കേക്ക് പോലും ഞാൻ ഓവല് ചെയ്തിട്ടില്ല
അതെ
ഞാൻ ഗ്യാസ അടപ്പില് വെച്ചിട്ടാ ചെയ്യണത് വെള്ളല്ല വെള്ളല്ല നമ്മള് സാ സാധാരണ നമ്മള് ഒരു ബിരിയാ ബിരിയാണി പൊട്ടൊക്കെ ഉണ്ടാവുലെ ല്ല അത് സ്റ്റവൽ വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു പാത്രം കുറച്ച് എന്താ ഒരു വേറൊരു പാ ഇത്രടുത്ത് നമ്മൾ ചോരൊക്കെ ഊറ്റിട്ട് ഇറക്കിയൊരു റിങ് പോല സംഭവത്തിൽ വെക്കേ ആ റിങ്ങ് അതന്നെ അത് നമ്മുടെ ബിരിയാണി പോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് അടച്ച വെച്ച് നമ്മളൊരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് ചൂടാക്കി വെക്കും എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തി ത്തിലാണോ കേക്കിന്റെ ബേറ്റ ഒഴിക്കണത് ആഹ് ആഹ് ബേറ്ററെടുത്തിട്ട് നമ്മളീ പാത്രത്തിലോട്ടിട്ട് അടച്ച് വെക്കും, അപ്പൊ ആവിയില് അത് വെന്ത് വെരും.
വെള്ളൊഴിച്ചിട്ടല്ലേ ഏഹ് ആഹ് ആഹ് അപ്പൊ കരിയില്ലെടാ
എന്താ
അരി
ഇല്ല ഇല്ല ഇല്ല കരിയണ് ഇല്ല കരിയാണെങ്കിൽ നമ്മള് ഡയറക്ട് തീയിലോട്ട് വെക്കണ്ടേ നമ്മള് ഡയറക്ട് തീയിലോട്ട് വെക്കുന്നില്ലല്ലോ ഒരു പാത്രം വെച്ച് അയിന്റെ ഉള്ളിൽ അതില് വേറൊരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൽ ൻ്റെ മേളില് നമ്മള്
അല്ല നമ്മള് സാധാരണ ഈ ചട്ടിയൊക്കെ വെക്കുമ്പോ ഇങ്ങനെ പൊക വെരൂ
ആഹ് ഇത് ഇതുവരെ എനിക്ക് ഒരു കൊഴപ്പം പറ്റിയിട്ടില്ല, ഞാൻ ഈ ആഹ് ബിരിയാണിച്ചെമ്പോ നമുക്ക് ഏത് പാത്രായാലും എടുക്കാ ആ കൊറച്ച് അടികട്ടിയുള്ള പാ ത്രം ഇണ്ടാവണെന്ന് മാത്രം അത്രേ മതി ഞാൻ ഇ ഇപ്പോ പഠിപ്പിച്ചേക്കണ പിള്ളേര് സ്റ്റുഡൻറ്സാണെങ്കിലും അവരും ഇതൊക്കെ തന്നെയാ ചെയ്യുന്നേ ഓവനായിട്ട് ആരും ഉപയോഗിക്കണില്ല അവര് വെരുമ്പോ തന്നെ പറയണതാ ചേച്ചി എന്റെ കയ്യിൽ ഓവൻ ഇല്ല പിന്നെ ഞാൻ എങ്ങനെയാ കേക്ക്ന്നെ നമ്മനെ ഓവൻ ഉണ്ട് ഓവൻ വേണന്ന് ആരാ പറഞ്ഞത് ഇത്രേ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം അങ്ങനെ ഇപ്പോ കൊറെ പേരൊക്കെ കേക്ക് ഉണ്ടാക്കി സൈൽ ചെയ്യ
ആ അതെ അല്ലെ ഓൺലൈൻ ആയിട്ട് അങ്ങനെ ബിസിനസ് ആയാലും മതി അതിലും നമ്മക് നല്ലോണം വരുമാനംണ്ടാക്കല്ലോ ഇപ്പം നമ്മൾ ഓഫ്‌ലൈൻ ആയിട്ട് ചെയ്യന്നെക്കാൾ നല്ലത് അങ്ങനെ തന്ന ചെയ്യാണ് സ്വന്തയിട്ട് ചെയ്യുകയാ വെച്ചാൽ ഒന്നുകൂടി വരുമാനമാർഗം
അതെ ഞാനപ്പ അവരോട് പറയ നിങ്ങള ഇത് പഠിച്ചച്ച് പിന്നെ ഇതിനൊരു ഐ ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഒരു പത്ത് നൂറ് രൂപ കൊടുത്തേന് ആ ലൈസൻസും കിട്ടും
അതെ എവിടെ പോയിട്ട് എടുക്കുക ലൈസൻസ് അതെ നമുക്ക് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ
ആ ഫുഡിന്റെ എന്താ എഫ് എസ് എസ് ഐ എന്ന് പറഞ്ഞാൽ മതി അവിടെ പോവാ നമുക്ക് ആധാർ നമ്പറും എനിക്കൊന്ന് ഫോട്ടോയും കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്കൊരു സ്ഥാപനത്തിനൊരു പേരുണ്ടാവുമല്ലോ ഒരു പേരും നമുക്ക് ഇഷ്ടുള്ള പേര് പറഞ്ഞ കൊടുക്ക അപ്പ ഒരു ലൈസൻസ് ശരിയാക്കി തരും എന്നിട്ട് പിന്നെ നമ്മള് ഓരോ എഫ് എസ് എസ് ശ
ആ ആഹ് ഞങ്ങ ഇതുപോലെ കൊണ്ടാട്ടണ്ടല്ലോ മറ്റേഈ കൈപ്പ ക്ക്യ അതുപോലെ പയറ് ഏതാ മളക് അതൊക്ക്ങ്ങനെ ഉണക്കീട്ട് ഞങ്ങള് കൊണ്ടാട്ടൊക്കെ ഇണ്ടാക്കി ഒക്കെ സെറ്റാക്കിയിട്ടൊ ഞങ്ങള് ഈ വേനൽക്കാലത്ത് കൊണ്ടാട്ടൊക്കെണ്ടാക്കി ഇ ഞങ്ങളീ കവറ് വാങ്ങാൻ വേണ്ടി കടയി പോയപ്പൊ അവര് പറഞ്ഞെ അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ ഞളിങ്ങനെ കൊണ്ടാട്ടത്തിന്റെ ചെറിയൊരു ബിസിനസ് ഞങ്ങളി അട്ത്ത്ള്ള ആളുകൾക്ക കൊടുക്കാന്നു ള്ളൊരു പ്ലാനിങ്ങെ ഇണ്ടാർന്നുള്ളു അങ്ങനെ വല്യ കമ്പിനിയാ ക്കണന്നൊന്ന് വിചാരിച്ചില്ല അപ്പൊ അവിട്ത്തെ ആള് പറഞ്ഞു ഹസ്ബന്റ് ട്താ പറ് ട്ടോ അയിന് ലൈസൻസൊക്കെ ട്ട വേണം അല്ലെങ്ക പണിയാവും അങ്ങനൊക്കെ പറഞ് അപ്പവര് പറഞ്ഞു നമുക്ക് വേണ്ടെടീ അത് നമുക്ക് തേ അമ്മക് യൂസീയ്യ പറഞ്ഞുയ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച് ഈശ്വര ലൈഫ് ഫ്രണ്ട്‌സൊക്കെ എടുക്കണച നല്ല പണിയാണ്ന്നൊക്കെ പ
ഇല്ലില്ല പണിയൊന്നുല്ല എൻക്ക് തോന്നുന്നു ആദ്യായിട്ട് എടുക്കുമ്പോ കൂടിപ്പോയ ഇരുന്നൂറ് രൂപ ആവാ യിരിക്കും അത്രെള്ളു ഈന്റെ പിന്നാലെ നമുക്ക് പോണ്ട ആവശ്യം ഞാ ഒരു ഒരു വർഷത്തേക്ക് ലൈസൻസ് എടുത്ത് വച്ച് കഴി ഞാലി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പുതു ക്കണം എന്ന്ണ്ടേലും നമ്മള് പുതുക്കിയ മതി. അതുവരെ നമ്മക്ക് അതിനെക്കൊണ്ട് ഒരു ശല്ല്യോല്ല ഇല്ല ഇപ്പ നാളെ ചേച്ചിക്ക് പോയിട്ട് ഇട്ക്കണങ്കി നാളെ ചെല്ലാ. ഇങ്ങന അവരോട് പറയ ഇങ്ങനെ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ടാണ് ഫുഡിന്റെ അപ്പൊ അവര് പറയും ഇന്നന്ന സാധനങ്ങൾ കൊണ്ടുവരണംന്ന് അത് കൊണ്ട് ചെല്ല. അപ്പൊ അവര് റെഡിയാക്കി തരും. എൻക് അന്ന് തന്നെ കിട്ടോ അതോ പിറ്റേ ദിവസത്ക്കാണോ റെഡി ആവ്ണെ ൻക് ഓർമ്മയില്ല ഏഹ് ഇപ്പൊ ഒരു അഞ്ച് കൊല്ലായി എട് ത്തിട്ട് അത് കയ്യുമ്പോ നമുക്ക് പ്രിന്റ് ഔ ട്ട് പോയിട്ട് എടുക്ക ഡൗൺലോഡീത് തരോ അവര് ഞമ്മക്ക് പ്രിന്റ് എടുത്തിട്ട് നമ്മടെ സൂക്ഷിച് വെച സമ്മന്തി അത് നമ്മടെ കയ്യില് സേഫ്റ്റിയാണ് നമ്മളൊരു സാധനം ഒരാക്ക് കൊടു കുമ്പോ കൊട്ത്ത്ട്ട് അയാൾക്കതിന്ന് എന്തേലും മിസ് റ്റെയ്ക്ക് പറ്റിക്ക്ണെ അയാള് ഡയറക്റ്റ് ഇട്ട് പോലീസിനോട് വല്ല പറഞ്ഞെഴിഞ്ഞ നമ്മള് തൂങ്ങും നമുക്ക് ലൈസൻസ് ഇല്ലെങ്കില് ആ അപ്പ ലൈസൻസ് ത്രക്ക ഞാനിപ്പോ എന്റെ നീ പുതുക്കാറായിട്ട് ട്ടുണ്ട്
അതെ ആ ഇനിപ്പോ ഓഫ് ലൈനാ യിട്ട് എന്താ ഞാനിങ്ങനെ എിക്കൊരു അതില്ലാത്ത വെച്ചെങ്കില് ഇപ്പൊ ടീച്ചർയിട്ടൊക്കെ അനെ കേറയാണെങ്കിൽ നമ്മള് ഇ ഇൊ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കെ ടി ടി സി ഒക്കെ കഴിഞ്ഞിട്ട യിട്ട് കയറി കഴിഞ് കഴിഞ്ഞാ സ്റ്റാർടിംഗ്അയായിരം രൂപയ്ക്ക് കിട്ടൂല്ലേ
അതെ
ആ അതുപോലെ ഇപ്പോ ഏഹ് കമ്പ്യൂട്ടറ് ഇങ്ങനെ കമ്പ്യൂട്ടറ് സെന്ററുകളുണ്ടല്ലോ അവിടുത്തെ കുട്ടികളന്നെ പഠിച്ച് പഠിച്ചിറങ്ങുമ്പോ പഠിക്കുമ്പോ അവർക്ക് നല്ല പതിനാലായിരം ഇരുപതിനായിരം അങ്ങനെയൊക്കെ ഫീ ഒക്കെ കൊടുത്തിട്ടാ അവര് പഠി പഠിച്ചെർങ്ങീട്ട് അവ്ടെ പോയി ഞ്ഞ് സ്റ്റാഫായിട്ട് നിക്കാണെങ്ക് തന്നെ ടീച്ചറായിട്ട് നിക്കാണെങ്ക് തന്നെ അവര്ക്കത് സാലറി അയ്യായിരം ഇ ണ്ടായിരുന്നതാദ്യക്കെ. ഇപ്പോ ഒരാ റായിരം ആറായിര്ത്തഞ്ഞൂറൊക്കെ ആ അപ്പ അങ്ങനെയൊക്കെ അവര്ക്ക് അവര് നന്നായിട്ട്പർഞ്ഞരും ചെയ്യേ. ഇപ്പ ഞാനങ്ങനെ കമ്പ്യൂട്ടർ പഠിക്ക്മ്പയെ പ്പോ അവ്ടുത്തെ ചേച്ചിമാരൊക്കെങ്ങനെയാർന്നെ. അവരോട് എർങ്ങീട്ട് അങ്ങനെ. വർക്കെയ്യ അപ്പ അവരട്ത്ത് ഞാ ങ്ങനെ സാലറി ചോയ്ച്ചപ്പം അവര് പർ അയ്യായിരം രൂപാന്ന് പർഞ്ഞെ അപ്പ ഇക്ക് ആകെ ഒര് തായി. കാരണം നമ്മളേനെ അത്രയും നന്നായിട്ട് പഠിപ്പിച്ചര്ണും ണ്ട്. ഇതെന്താ ഇങ്ങനേന്ന് തോന്നി. അപ്പ പിന്നപ്പ ഞാ ഓൺലൈനായിട്ട് ചെയ്യ്ണ്ട്. ഞാന് ടീ ച്ചിങ്ങ് ചെയ്യണ്ട്. ക്ക് അതിനേക്കാൾ സാലറി കിട്ട ണ് ണ്ട്. അതിന്റെ എരട്ടിന്റെ എര് ഇത് കിട്ടണ്ടേ. അപ്പൊ ആഹ്. ണ് ചെ ഓരോരുത്തര് ചെയ്യുന്നത് ഓരോരോ തായിരിക്കും. ചെലർക്ക് ഓൺലൈനായിട്ടാകും കൂട്തല് ണ്ടാവ. ചെലർക്ക് ഓഫ് ലൈനായിട്ടാവും. അവരവരുടേതായിട്ട്ള്ള ഹാഡ് വർക്കിന്റെ ഒരു ഇത് ഉണ്ടാവും അവ് ടെ.
അതെ അത് പിന്നെ പ്ലെയിനായിട്ട് നമ്മൾ കേറുമ്പൊ ന്ന് വെച്ചാ നമ്മള് ഏതൊരു ജോലിക്കും ആദ്യം കേറുമ്പഴും പൈസ കൊ റവായിരിക്കും. ഇപ്പൊ ഞാനിപ്പ പഠിക്കുവാ ഞാൻ അനസ്തേഷ്യക്ക് പഠിക്കെണ ആഹ് ബി എസ് അപ്പഴ് ഇപ്പൊ ഞാൻ പഠി പഠിപ്പ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കേറുവാന്ന് വെച്ച് ഇവടെ കൊറെ ചേച്ചിമാര് പുതിയതായി ട്ട് വന്നവരുണ്ട് എന്റെ കോഴ്സിൽ തന്നെ ചേർന്നേക്കണം ജോലിക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നമ്മള് എത്ര രൂപ കൊടുത്ത് പഠിക്കണതായി ഇപ്പൊ ഞാനി പഠിച്ചിറങ്ങുമ്പോ എന്തായാലും പത്ത് ലക്ഷം രൂപ താഴെയാവും അപ്പൊ ഞാന് ആ ചേച്ചിനോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എത്ര സാലറീന്നോയ്ച്ചപ്പോ ഏഴായിരം രൂപ എന്നാ പറഞ്ഞ തൊടക്കത്തില് അപ്പൊ നമ്മള് ഇത്രീം വെല കൊട്ത്ത് പഠിച്ചിട്ട് നമുക്ക് അത്രയല്ലേ പൈസ കിട്ട്ണൊള്ളൂ
പക്ഷെങ്കില് കൂട്ടി കൂട്ടി കിട്ടുന്നാല് അങ്ങനെല്ലടാ നമ്മള് ഇപ്പൊ ബാങ്കിലൊ ക്കേ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പതിനഞ്ചെങ്കിലും സ്റ്റർട്ടിങ് കിട്ടും
ഇണ്ടാവും അപ്പോ നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കിയിട്ട് ഇത്രയേ കിട്ടുള്ളൂന്ന് പറയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഹലോ ആ കേക്കാം.
ഇണ്ടല്ലോ